ഓ
ഹലോ ഹലോ
ആഹ് ആഹ് അവിടെ മഴ പെയ്യുന്നുണ്ട്ലേ
ആഹ് ഇവിടെ മഴ വന്ന ഇപ്പ അണ്ട് മഴ പെയുന്നു അവിടെ പെയ്യുന്നോ
ഇല്ല പ്പം പെയ്തിട്ടില്ല ന്നലെ രാത്രി നല്ല മഴയ്തിട്ടുണ്ട്
ആഹ് ഇപ്പഴാണ്ട് ഞാൻ കാലൊളിച്ചി ഇങ്ങോട്ട് ഭയങ്കര മഴ നല്ല വെയിലായിരുന്നു എന്നാ നല്ല വെയിലായിരുന്നു ആ നല്ല വെയിലായിര്ന്ന് പക്ഷെ ഇപ്പോഴാ പെട്ടന്നൊരു മഴ
ആഹ് ആ ഇവിടെ രാത്രി മുതൽ ആഹ് ഫുഡ് കഴിച്ചു
ആഹ് ആഹ് രാത്രി മഴയായിരുന്നോ
ആ രാത്രി മഴ ഇപ്പ ഇന്നും വെയിലില്ല മഴ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് അങ്ങനെ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആ ഇവ്ടെ നല്ലോണം മഴ പെയ്യ
ആഹ് അതല്ലേ മഴക്കാലം തുടങ്ങിയെന്ന് തോന്നുന്നു
ആ അതന്നെ ഉം പിന്നെന്താന്താ ആ ഫുഡൊക്കെ കഴിച്ചു ആഹ്
എന്താ ഇണ്ടാക്കിയത്
പേർ ചോറും കറി ഒക്കെയാ മീൻകറി മീൻകറിയാ
ആഹ് ആഹ്
അയിലയാ പിന്നെ തോരനുണ്ടായിരുന്നു പയറു തോരൻ ആ പിന്നൊരു ആ കിറ്റ് മേട ഈ പച്ചക്കറിക്കാത്ത് ഒള്ള വെട്ട് സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ അത് പിറ്റേസാമ്പ അ ചീത്തേയി പോവും പിന്നെ അതെല്ലാം ഇട്ട് ഒരു അവിയലൊക്കെ വെച്ച് പയറൊക്കെ ഇട്ടേ
സാമ്പാറിന്റെ കഷ്ണം പോലെ കഷ്ണങ്ങൾ ഉണ്ടാവല്ലോ
ആ അത് തന്നെ ആ എട്ട് ഈ സാധനം വെട്ട് സാധനങ്ങൾ
ആഹ് അതെ ആഹ്
ഇതെല്ലാം ഇട്ട് പിന്നെ ഒരു കറിയങ്ങ് വെച്ച്
ആ ഉണ്ടോ ഉം ഉം
പിന്നെ എന്താ ആഹ് അവിടെ എന്താ വെച്ചത്
ഇവിടെ കുമ്പളങ്ങ കറിവെച്ചു
ആഹ് ആഹ് ആഹ് അവിയലു പോലോ
ആ അല്ല നമ്മള് തേങ്ങരച്ച് കറിവെക്കുവല്ലോ
ആഹ് ആഹ് ആഹ് ആഹ്
തൈരൊക്കെ ഒഴിച്ചിട്ട്
കുമ്പളങ്ങ മാത്രോ ആ ആണോ ട്ടോ ഞാൻ വെച്ചിട്ടില്ല അങ്ങനെ
ആഹ് ആഹ് ആഹ് തയിരൊക്കെണ്ടാവും നമ്മള്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ന്നിട്ട് അതിലോട്ട്
മല്ലിപ്പൊടി ഇടോ മല്ലിപ്പൊടി ഇടോ മല്ലിപ്പൊടി ഇടുവോ ഇല്ല ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് എന്നിട്ട് തേങ്ങ അരച്ചിടോ ഇല്ലോ
അതില് ആ തേങ്ങ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ന്നിട്ട് വെന്ധേന് ശേഷം ഇത് കൊഴിച്ചിട്ട് കട്ക് കട് ക്
ആഹ് ആഹ് ആഹ്
എന്താ ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല.
ആഹ്
കുമ്പളങ്ങ തോരനൊക്കെ വെക്കും. തോരൻ.
തോരനെങ്ങനാ വെക്ക?
പിന്നെ ഇങ്ങനെ തോരനു അതങ്ങ് കൊത്തി അരിഞ്ഞിട്ട്. എന്നിട്ട് ഇച്ചിരി വെള്ളവും മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് വെച്ചിരുന്നു ഇത് വേവിച്ചിട്ട്. പിന്നെ തേങ്ങ തിരുമീട്ട് ഇളക്ക് എന്നിട്ട് വെള്ളം പറ്റി ച്ചടുക്കും ഇച്ചിരി മുളക് പൊടികൂടി ഇട്ട് വന്നിട്ട്. ഉം അല്ല. അല്ലാതെ ഇങ്ങനെ കറി വെച്ചിട്ടില്ല ആഹ് ആഹ്
ആഹ് ആഹ്
ആഹ് അങ്ങനെ വെക്കുന്നേന് പിന്നെ കറി വെക്കുന്ന ഞാൻ ഇപ്പഴാണ് കേട്ടത്.
ആഹ ഇത് രസംണ്ടാവും പിന്നെ നമ്മള് അതില് ചിക്കൻ പൊരിക്കൊക്കെ ചെയ്താ നല്ല ടേസ്റ്റ.
ആഹ് ആഹ് ആഹ്
ആഹ് ആഹ് അങ്ങനെ വെക്കാ.
ആഹ് ആഹ് ആഹ്
ആഹ് ചക്കി മാങ്ങി ഒക്കെ കഴിഞ്ഞോ?
എന്തോ ആഹ് ചക്ക. ഒകെ മേളിൽ നിക്കുന്നൊക്കെ പഴുത്ത് വീഴുക ഇങ്ങനെയൊന്നും നമുക്ക് അടുക്കാൻ പറ്റത്തില്ല.
ആഹ്
താഴയൊക്കെ ഉള്ളതൊക്കെ തീർന്ന്. താഴെ ഒക്കെ ഉള തൊക്കെത്തിർന്ന് എന്തോ? ആഹ് ആഹ് ആഹ് മാങ്ങ. മാങ്ങക്കൊ കഴി തീർന്ന് അതൊക്കെ പിന്നെ എല്ല മേളിലൊക്കെ നിന്നെയൊക്കെ പറിച്ച്.
ആഹ്
കൊച്ച് വന്നാ പിന്നെ അച്ചാറൊക്കെ ഇട്ട് കൊടുക്കും. ഇപ്പൊ രണ്ട് മൂന്ന് പ്രാവശ്യംകൊണ്ട് മാ വല മാങ്ങെഅച്ചാറിട്ട് കൊടുക്കുന്നയാൾക്ക്
ആഹ്, ആഹ് അവർകൊണ്ടോവാനെയ്.
ആഹ് കൊണ്ടോവാന്
ആഹ്
ഉം
യവുടെ എന്ത്മാങ്ങെയാണ്.
നാട്ടുമാവാ ഈ ആഹ് ആഹ് പിന്നെ എന്ത് കിളിച്ചുണ്ടനും ഉണ്ട് രണ്ട് സൈസ്. ന്നാട്ടുമ്മകണ്ട്ള്ളത് ആഹ് ചെറിയേ ആഹ് അതെന്നെ പുളിയുള്ളേ. ആഹ് പഴുത്താൽ ന്നല്ലെമധുരവാ. ഹാഹ് അതാട്ടോ ആഹ് ഉപ്പില്ട്ട് വെക്കും.
അവ്ടെണ്ടോ മറ്റേ മുർച്ചൊന്നും ചെയ്യാതെഅങ്ങനെ ഒപ്പിലിടാ?
ആഹ് പന്നെ ഈ ന്നമ്മളീ കണ്ണിമാങ്ങ ഇടത്തില്ലേ? ച്ചിരി ഒരിത് ആഹ് അങ്ങനെയൊക്കെ ഇട്ട് വെക്കും. ആഹ് കോൾച്ച് കയുവി തോട്‌ച്ച് ആഹ് ഉപ്പി ആ ആ ആ ആ ങ്ങനെവെക്കും ഹ ആ അങ്ങനെയ്യും.
ആ അത്പിന്നെ ന്നമുക്ക് വെ മാങ്ങല്ലാത്ത കാലത്തൊക്കെ ഇട്ക്കാൻ പറ്റും. ഉം ചക്കിംഅതേപോലെചെയ്യല്ലോ?
ഹാ ചക്കപക്ഷെ എനിക്ക് അങ്ങനെ ഉണക്കാ ഉണക്കിവെക്കെരുത് ഷേ പഷം ഒണക്കണംന്ന് വെച്ചിട്ട് പറ്റിയില്ല. മേളലങ്ങോട്ട് അട്ത്തഅവിടെ ഇപ്പം ഈ ഇലവംകേവിയുണ്ട് ന്നമ്മടെ പ്രാവിന്റെടുതെയ്
ആഹ്
അതോണ്ട് മേളിലോട്ടൊള്ളൊന്നും ഞാൻനടത്താൻ പോകത്തില്ല.
അഎന്താ അങ്ങനെപറഞ്ഞാല്?
ഇലവൻകേ മ്മടെ കർണ്ടിതെ
ആഹ്, ആഹ്, അഹ് ശെരി ആഹ് അതെല്ലപ്പോ ഈ ച ആ ചക്കങ്ങനെ മുറിച്ചിട് ഇങ്ങനെ ഒണക്കലാണോ?
ആ ഒണക്കി വെയ്ലത്തിട്ട്ല്ല ഒണക്കി ന്നല്ലേണം അങ്ങരി അന്നേരംങ്ങ ന്നോളും പിന്നെമ്മക്ക് അത് പിന്നെ പിന്നെമ്മക്കാ കറിവെച്ചാമതി.
ആ അത്പിന്നെവെള്ളത്തിലിട്ട് വെക്കേണ്ടിരൂലേ കറിവെക്കുമ്പോ?
ക്ക് കറി ആവെള്ളത്തി ഇട്ട്എടുക്കണം പക്ഷെഇപ്രാവശ്യം ചെയ്യാൻ പറ്റ റ്റിയില്ല
അല്ലാവർഷങ്ങനെ ചെയ്യോ
ആ ആ അങ്ങനെയൊക്കെ ചെയ്തുവെക്കുവായിരുന്നു. അപ്പൊഇവര്ടെ അച്ഛനൊക്കെ വെരുമ്പോ അമ്മക്കോട് അങ്ങന്നേരം വേവിച്ച് കൊടുക്കാലോ ഇവരുള്ള ഇത്ചക്കയൊന്നും ഉള്ളപ്പ ഇവരവിടെ ഇല്ലല്ലോ അപ്പം പറയു ചക്കതിന്നാന് കൊതിയാകുന്നൊക്കെ പറയാ അപ്പയാ വിജാരിച് ഇങ്ങനെ ഒണക്കിവെച്ച് ന്നമ്മ പ്പവെരുമ്പം പുള്ളിക് ഒണ്ടാക്കി കൊടുക്കാലോന്നൊക്കെ വെച്ച്
അച്ഛനു പിന്നെ നാട്ടിലില്ലേ?
ബെവിടെല്ല ദുബായിലാ.
ആ ആ ആപിന്നെ നമ്മള് മറ്റേ ഇത്ണ്ടല്ലോ
ആഹ് ചക്ക ഉപ്പ്ട്ട് വെക്കോ ആ അതെങ്ങനാ? അത് നമ്മൾകണ്ണിമാങ്ങഉപ്പിലിട്ട് വെക്കുന്ന പോലെതന്നെ
ചക്കഅങ്ങനെവെള്ളം വെ കഴ്കും ചെയ്യ രുത് അങ്ങനെ ചൊള മാത്രം എടുത്തിട്ട് അതങ്ങനെ ഉപ്പിട്ട് വെക്ക നല്ലോണ്ണം ഉപ്പ് ന്നിട്ട് നമ്മളിപ്പോ ചക്ക ഇല്ലാത്ത കാലത്ത് നമ്മള് ചക്ക വേവിച്ചിട്ട് തേങ്ങ ഒക്കെ അരച്ച് ഏ ഇല്ലില്ല ഒന്നും ആവൂല.
ആഹ്
അങ്ങനെ ചെയ്യും ആ ന്നിട്ട് നമ്മള് മറ്റേ ഈ ചക്ക ഇല്ലാത്ത കാലത്ത് ഞമ്മക്ക് മറ്റേ അത് ഒരു വർഷൊക്കെ നമ്മള് മാങ്ങ
ഉപ്പിലിട്ടെക്കുമ്പോൽ തന്നെ. അത് എന്തോ ഭരണിക്കകത്ത്ടണോ? ആ ഭരണിക്കകത്ത് ആ ആ അതെ ഇന്ന മ ഈ. ഇന്ന ചക്ക വെണോന്നും ഇല്ലല്ലെ ല്ല്യേ പുഴയായാലും കുഴപ്പ ആ. അതാണ് ആ ചക്കയാണ് ഓ നമ്മക്ക് അതവിടെ ഇല്ല. ആഹ് ഹ ഹ ഹ ഹാ
ആ അവിടെ മറ്റേ ച
ചക്കയാരിക്കുല്ലേ ആ ആന്നാന്ന്.
ആഹ്
ഉം.
ആവിൽ പൊകപ്പിച്ച് വെച്ചാലും ടേസ്റ്റ് ഉണ്ടാവും അല്ലെ ഉണക്കി വെച്ചാലും.
ആ അത് കൊഴപ്പമില്ല ഉണക്കി വെച്ച. ആ.
ഈ പഴുത്ത ചക്ക പഴം ചക്കന്റെ ഇതായിട്ട് നിങ്ങൾ അവിടെ ഉണ്ടാക്കോ.
ആ ആടെ ഉണ്ടാകും ഞങ്ങള്.
ആ അത് എന്ത് കൂട്ടിട്ട അവിടെ ഉണ്ടാക്ക അരിപൊടിയോ.
പൊടി പിന്നെ ഗോതമ്പൊടിയായാലും കുഴപ്പമില്ല ഗോതമ്പോപൊടിക്കാത്ത്. ഒന്ന് അടിച്ചിട്ടേ.
ആ ആ.
ഉം.
അതിന്റെ ആ നൂല് നൂല് കളഞ്ഞിട്ടാണോ.
ത് കളഞ്ഞിട്ട് എടു. .
ആ എന്നിട്ട് എന്തില് എലയില് പരത്ത അല്ലേ.
ആ എലേ പരത്തും. ഉം ചക്കരയൊക്കെ ഇട്ട് എലയ്ക്ക ഒക്കെ ഇട്ടിട്ട് എല്ലാം കൂടെ. ആ ആ അത് നല്ല ടേസ്റ്റാ.
ഏ.
ആ.
അങ്ങനെ കഴിച്ചിട്ടുണ്ട് എവിടുന്നോ കഴിച്ചിട്ടുണ്ട്.
ആ പിന്നെ. ഫുഡൊക്കെ എന്തോന്ന പറഞ്ഞേ ഫുഡ് ഉച്ചക്ക് വെച്ചേ. ഫുഡ് കുമ്പളങ്ങ കറി വെച്ചത് ആ കുമ്പളങ്ങ കറിവെച്ച ആ ആ. ആ . ആ മാ. ആ മാ ആ പേരിൽ എന്തോ. മ യ്യോ അതിൻ്റെ പേര് പറയുന്ന എന്തോ മാമ്പഴപുളിശേരി. ഇടക്ക് ഞാൻ അങ്ങനൊന്നും വെച്ചിട്ടില്ല ഇട. ഒരു പ്രാശം ഒന്നോ രണ്ടോ പ്രാശം വെച്ചിട്ടുണ്ട് എനിക്കത്ര ഇഷ്. പഴുത്ത മാങ്ങ വെച്ചാ.
ആ നല്ല ടേസ്റ്റ് ഉണ്ടോ അത് അത്.
കൊഴപ്പ പക്ഷെ എനിക്കത്ര ഇഷ്ടമല്ല ഇവിടന്ന് അത്ര താല്പര്യം ഇല്ല പിള്ളേർക്കായലും അതുകൊണ്ട് പിന്നെ അങ്ങനെ വെക്കാറ്.
മധുരള്ളകാരണല്ലേ?
ആഹ ആഹ ഞങ്ങളടെ അണ്ണ പറഞ്ഞേക്കെ അവിടെ വി നല്ല ഉള്ളക്ക്ഷ
ആഹ ആഹ് ആഹ ചിലർക്കൊക്കെ ഇഷ്ടാണ്. അണ്ടി അണ്ടിമ്പ നല്ലരസ
ആഹ് ആ അത തന്നെ.
ആ.
പിന്നെ ഹ് ശരി ആ എന്നാ ശരി ന്നാആ ആ ശരി.